ഹലോ
ഹലോ ആ കേൾ കേക്കുന്നുണ്ട് കേൾക്ക
ആആ ഇന്ത്യലേക്ക് ഇങ്ങോ് റിങ്ങ് വരുന്നില്ലാതോണു റിങ്ങ് കേ സെറ്റ് ചെയ്തെടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതാണോന്ന്റിയോ
ആ ഞാന് കോളേജ് ചെയ്തപ്പോഴത്തേക്ക് കിട്ടുന്നില്ല അങ്ങോട്ടേക്ക്
ആ കിട്ടാതറിയ ഇങ്ങ് വരണ്ട വരുന്നില്ല
ആ റിങ്ങ് വരുന്നില്ലായിരുന്നു അങ്ങനെ കോള് കട്ട ആായിട്ട് സീറോ വ്യക്തിന്ന് പറഞ്ഞ എഴുതി കാണിച്ചായിരുന്നു
ഏ ആ അല്ല ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോ വരുന്ണ്ട് അല്ല ഇങ്ങട്ട് വര്ന്ല്ല ആ അവിടെ ഇന്ന് ഫുള്ള് മഴാണ് ആ ആ ഇന്ന് ഫുള്ളായിട്ട് മയന്റെ ലക്ഷണണ്ട് ഇന്നെല ഭയങ്കര വെയിലായിരുന്നു
ഇവിടെ ഇന്നലെയും ഇവിടെയും മഴ വെയിലായിരുന്നു ഇപ്പൊ നല്ല മഴയുണ്ട്
ആ പുറത്ത് പോണംന്ന് വിചാരിച്ചില്ല പക്ഷെ മഴ കാരണം പറ്റെന്ന് തോന്നില്ല
പുറത്ത വന്നില്ല ആ ഇവിടെ അങ്ങനെ തന്നെയാണ് മോക്ക് പോളിയോ കൊടുക്കുന്നല്ലേ പോളിയോ കൊടുക്കുന്നതിന് പോകാനുംവിചാരി ആ പോളിയോ കൊടുക്കാൻ വേണ്ടീട്ട് കൊണ്ട പോവാൻ വേണ്ട വിചാരിച്ചി
ആ എന്റെ മോനക്കും കൊടുക്കണ്ട് ഫോർ മന്ത് ആയിട്ടുള്ളു
ആ ഇന്നപ്പോൊറ ആ പൊറത്തിറങ്ങാൻ പറ്റൂലല്ലോ മഴയത്ത്
ആ ആ പിന്നെ കൊടുത്താലും കുഴപ്പില്ലല്ലോ പിന്നെ ണ്ടാവൂല്ലേ അങ്ങനുണ്ട് ആ ആ ഞങ്ങള് ഇവിടുത്തെ സെന്ററിക്ക് വിളിച്ചന ഇപ്പ ഉണ്ടാവന്ന് പറഞ്ഞാണ് ഓർച്ച കഴിഞ്ഞിട്ട് വണ്ടി വിളച്ച് പോകേണ്ടി വരും
അഞ്ചു വയസ്സിന് താഴെുള്ള
ആ ആ ഉണ്ട് അഞ്ചു വയസിന്റെ താഴെയുള്ള ആളുണ്ട്
എത്ര മക്കളാ
ഏ
എത്ര മക്കളള്ളത്
മൂന്ന് അ
ണ്ടാളാണ്
പിന്ന വേറെ എന്താ
വേറെന്ത അങ്ങനെ പോണു വേറെന്താ രണ്ടമക്ക ക്കളാണ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാ അന്നത്തെ സിംഗിള ആണാ സിംഗിൾ പെരക്കാരാണാ
ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഉച്ചക്കത്തൊക്കെയള്ള പരിപാടി കഴിഞ്ഞു ഏ ബാക്കി നോക്കണം
ണ്ടാക്കല്ല
ആ ആ നൈറ്റിനുള്ള വേറെ കാപ്പിയാണ് അപ്പം അപ്
ച ആ ചപ്പാത്തിയ ആ ഹസ്ബന്റിവിടെ നാട്ടിലെ ക്കാരലേ
ഇല്ല പൊറത്താണ്
അപ്പൊ നിങ്ങള് ചപ്പാത്തി യേക്കരംലേ കഴിക്കല് ല്ലേ
ആ
ആ തടി കൊറക്കാനൊള്ള എന്തേ ഉദ്ദേശ്യവൊണ്ടോ
അത് കൊറയൂല്ല കൊറയുന്ന് തോന്നുന്നില്ല ഡയറ്റ് എടുത്തിട്ടും
ഉണ്ടായി ചെയ്തിട്ടേ ആ അല്ല ചപ്പാത്തി കഴിക്കണൂന്ന് പറഞ്ഞപ്പോ
ആ ഡയറ്റ് എടുത്തിട്ടും കാര്യം ഒണ്ടെന്ന് തോന്നുന്നില്ല ഫാമിലിയായിട്ടെ ആ അതെ തടിയൊള്ളോണ്ട്
ചെല ചെല തടികള് അങ്ങനെ അങ്ങോട്ട് പോവൂല്ല നമ്മള്
ത്ര വിചാരിച്ചാലും
ലും പോവൂല്ല ഉം ചെലത്ര വിചാരിച്ചാലും നിക്കൂല്ല ഞാ ഇപ്പൊ പ്രസവിച്ചേന് ശേഷം നാലു മാസേ ആയിട്ടുള്ളൂ ഇപ്പൊ ഇപ്പോ കൊറച്ച് തടിയുണ്ട് നീളം കൊറവാണ് അപ്പൊ കൊറച്ച് ഹൈറ്റ് ഉണ്ട് അല്ല വെയിറ്റ് നല്ല കൊറച് തടി വെച്ചിരുന്നു ഇനിപ്പൊ അത് കൊറയ്ക്കണം ഈ നീളം കൊറവാവുമ്പോ തടി ഭയങ്കര ബോറാ
നമ്മള് യൂട്യൂബിൽ കാണുന്നത് പോലെയും അങ്ങനത്തെയുള്ളതെല്ലാം നമ്മള് കൊറേ ട്രൈ ചെയ്യുന്നൊണ്ടല്ലോ
ആ ആ
ആ അങ്ങനത്തെയൊക്കെ കൊറേ ആ എക്സസൈസും എക്സസൈസും ഡയറ്റും ഒക്കെ നോക്കി ക്കി പക്ഷെ നമ്മളെ കൊണ്ട് അതൊന്നും പറ്റില്ല ഒരു ദിവസം ചെയ്താ രണ്ടു ദിവസം നമ്മള് ചെയ്യാ ചെയ്യൂല്ലല്ലോ
ആ എക്സസൈസ് ആണെങ്കിൽ രണ്ടു ദിവസം കറക്റ്റ് ചെയ്താല് ഒരു ദിവസം തന്നെ കറക്റ്റ് ചെയ്താ മൂന്നാം ദിവസം കാലായിട്ട് കൊക്കി ചാടേണ്ടി വരും പ്പൊ വീട്ടുകാര് ചോയിച്ച് എന്താ പറ്റീന്ന് നമ്മള് ഓല് ക്ക് അറിയാതെയാണ് ചെയ്യണ്ടേ
അ അ അ
കാലുമേലൊക്കെ ഒരു വേദന എടുക്കും പിന്നെ നമ്മള് രണ്ടു ദിവസം കൊണ്ട് നിർത്തുവേം ചെയ്യും എന്റെ പിന്നെ പ്രസവിച്ചതിന് ശേഷം തടിയാണ് അത് കൊറെയ്ക്കാനും നോക്കാം കൊറഞ്ഞ് കേട്ടിട്ടൊണ്ട്
ഇത് അത് പോവാൻ കൊറച്ചു പാടാണ്
ഓട്ടോമാറ്റിക്ക് പോയി
പോയി അ അ അ ആ അത് ഓട്ടിച്ചലരു ആ ആ ഇതും അങ്ങനെ തന്നെയാ വയറ് ഒരുപാടുണ്ട്
ആ വയറ് ചാടി ണ്ട് അത് പോവാനുള്ള എക്സസൈസ് ചെയ്യുന്നാണ് ഹസ്ബന്റ് പറയണ്ട് അതിനൊള്ള
അത് ഞങ്ങടിത് പാരമ്പര്യായിട്ട് പാരമ്പര്യായിട്ട് ഇതൊക്കെ ഒള്ളത് കൊണ്ട് ചാൻസ് കൊറവാണ് കൊറയാൻ
ഇനീ കൊറച്ച് നോക്കണം പോവാൻ നോക്കണം ഞമ്മള് ഞമ്മടിഷ്ടത്തിനുള്ള ഡ്രസ് സിഡണം ന്നുണ്ടെങ്കിലേ ഇക്കാടേന്നു പറ്റില്ല കൊറച്ച് പോണം ആ ആ നല്ല മിന്തിയില് കറക്റ്റില് നിക്കേനു
അ അ
ആ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും ഓര്ടെ കാറ്റഗറിയിലൊള്ള ആളാന്ന് തോണല് തന്നെയില്ലാന്ന് ഏതെടു ഡ്രസ്സും ചേരും ഇപ്പോഴാണ് കറക്റ്റ് ആയതെന്ന് ഓരിക്ക് ചേർന്നത് ഇപ്പോഴാണ് സ്റ്റാറ്റസ് കാണുമ്പോ ദേഷ്യം വരില്ലേ ഇജ്ജ് എല്ലാം ഇട്ടു നടന്നിട്ട്
ആ ആ
അപ്പള കറക്റ്റ് ആയതായിന്നെ ഇപ്പൊ പ്രേച്ചന് ശേഷം ഒന്ന് മീറ്റപ്പ് ചെയ്തീന് അപ്പോ അപ്പൊ ഇത്ര കറക്റ്റ് ആയതാല ഞാൻ പറ എനിക്ക് ഭയര ഭയങ്കര ഇക്ക ഭയങ്കര തീരെ ഇഷ്ട്ടല്ല ഇനി ഇ ഞമ്മളെ വീട്ടിൽ പ്രസവിച്ച് കെടുക്കുമ്പോ അങ്ങനത്തെൊര് ഇതുണ്ടല്ലോ നന്നായിട്ട് ഇല്ലാരുന്ജകണ്ടുള്ളൊരു അപ്പുറത്തന്ന് ഒന്ന് കേൾപ്പിച്ചിട്ടേ കഴിച്ചതാ ഇപ്പാ നോട്ടം കൊറവ് വേണ്ടാന്ന് വെച്ചിട്ട് പറ്റണില്ലാ ലെ സെരിയയ്ക്കോളും അത് ഇവരെ കൂടെ ഒക്കെ ഓടി നടക്കുമ്പോ തന്നെ ശെരിയാവും ആഹ് പിന്നെ ആൺകുട്ടികള് ആണുആണ് ആ ഓട്ടോമാറ്റിക് ഓലെ പിന്നാലേ
ആഹ് അതത്രേ ഉള്ളു
ഹ് പെൺകുട്ടി രണ്ട് പെൺകുട്ടികളാ
രണ്ട് പെൺകുട്ടി ഫസ്റ്റ് വെ വെൽതാണ് ബാക്കി രണ്ട് പെണ്ണ്
ആ് ആ പെണ്ണാവുമ്പോ കുറച്ച് അച്ചടക്കം ഉണ്ടാവുന്നാണ്
ആ ആണ് സൈലിന്റ് പെണ്ണ് കുരുത്തക്കേട്
അ ഹ ഓപ്പോസിറ്റാണ് ആഹ് ഇത് ഞാന ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഇവിടെ എല്ലാവർക്കും ബോയ്സ് ആയതുകൊണ്ടേ തല്ല തല്ല് കൂടിയിട്ട്ങ്ങിട്ട്
ആആ
ഇ എല്ലാരും കൂടെ ഒപ്പം വരുമ്പോ തല്ല് തീർക്കാനേ നേരേള്ളൂ വിരുന്ന ആസ്വദിക്കാൻ പറ്റില്ല അ
ആഹ്
അ പിന്നെ കുളിതൊക്കെ കഴിഞ്ഞോ
ഇല്ല കുളിയെല്ലാം അനി അനിയൻ ദുബൈയിന്ന് വന്നിട്ടുണ്ടായിനി അപ്പൊ അതിന്റെ തിരക്കിലേനി
ആഹ ഇന്നാ വന്നേ
ആഹ് ഇന്ന് ലെ രാവിലെ എത്തി
ആഹ് ഇന്ന് രാവിലെ ഇന്റെ ഒരു കസിൻ വന്നിട്ട്ണ്ട് നാളെ കാണാൻ പോവാണ്ട് ആ മഴ കാരണം അത് അവടക്കും പോണം ന്ന് ണ്ടെങ്കിലും മഴ കാരണം ന്ന് പോവേ കുട്ടിണ്ടായതുകൊണ്ടേ കുട്ടിണ്ടായ ഞമ്മളൊറ്റക്കാവുമ്പോ ഞമ്മക്കെങ്ങനായാലും കുട്ടിണ്ടാവുമ്പോ ഇഞ്ഞി ഓല്ക്ക് മഴ നനഞ്ഞു പനിച്ചാൽ ട്ട്
കെട്ടാ
പ്പോ പനിയൊക്കെ വന്നാല് ബുദ്ധിമുട്ടാണ് പ്പോ പല അസുഖങ്ങളു അല്ലെ ഷിഗല്ല അസുഖങ്ങളാകുമ്പോ ഉ ഉ ഹോസ്പിറ്റലിലൊക്കെ പോയാ അവിടുന്ന് അസുഖമായിട്ട ഇങ്ങണ്ട് വരണ്ടി വരും
ആആഹ്
ഇത്രകെണ്
കളിക്കാൻ പോയാലും പ്രശ്നമാണ് തലേലെ ഹോസ്പിറ്റല് ഇവിടെ ഇവിടെ ഹോസ്പിറ്റലൊന്നും സ്പേസ് ഇല്ല കിടക്കാൻ ഉള്ളൊരു സ്പേസ്യില്ല ഹോസ്പിറ്റലൊന്നും
ആഹ് അ എല്ലാം നറഞ്ട്ട്ണ്ടാവും
പ്പേ എല്ലായിടത്തും എല്ലാടത്തും മറ്റേ ആ ആ വയറുവേദന മതിച്ചി ആ എന്റെ ഡെങ്കിപ്പനി എല്ലായിടത്തും ഇപ്പൊ ഡെങ്കിപ്പനി ആ ഡെങ്കിപ്പനി പറയുന്നത് ആ ആ ആ
പനി കണ്ടാ തന്നെ ഇങ്ങട്ട് പറഞ്ഞയക്കണ്ടാ അസുഖം മാറി ട്ട് വന്നാ മതിയെന്ന് കാരണം ഒരു കുട്ടിക്ക് ഉണ്ടായാല്
ഏഹ്
ആണ് ഒരു കുട്ടിക്ക് ഇണ്ടായലന്നെ പകരം ചെയ്യും അത് ശെരിയാണ് ഇവർക്ക് വെക്കേഷനിൽ ഓരോ സ്ട്ടോക്ക്ടോ അസുഖങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ലനി ക്ലാസ് തുറന്നാ തൊടങ്ങും പനി ചുമ ആഹ് പ്പൊ തുടങ്ങി വന്ന് ചെറുതായിട്ടൊരു ജലദോഷം
കുട്ടിക്കളല്ലേ അവർക്ക് പ്രതിരോധ ശേഷി കൊറവല്ലേ അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കുണ്ടാവും
ഓരോ അസുഖങ്ങൾ അത് പിന്നെ നമ്മുക്കും ഉണ്ടാവും ആൻ ചെറിയ കുട്ടിണ്ടാവുമ്പോ ഓന്ക്കും പെട്ടന്നങ്ങട്ട്
ഉം ഉം
പഠിത്തൊക്കെ എങ്ങനെ മക്കള് പഠി
ഉം ആ ആഹ് മു മ് മോന് കൊഴപ്പില്ല മോള് നല്ല മോള് ഏഴാം ക്ലാസ്സിലായി
ആഹ് ആഹ് ഗവർമെന്റ് അല്ല പ്രൈവെറ്റാ
ആ അല്ല ആ പ്രൈവറ്റ് പ്രൈവറ്റ് അപ്പൊ മോള് ആ അപ്പൊ മോള് മോള് രണ്ടാമത്തെ അല്ലല്ല സി ബി എസ് ഇക്ക് ആഹ് ആ മോന് അവന് ഓവറില്ല മീഡിയം പക്ഷെ മോള് കൊഴപ്പില്ല ആഹ് പിന്നെ പിന്നെ ഒര് എളയാള് ഇപ്പൊ ചേർത്തതേ ഉള്ളൂ എൽ കെ ജിയില അപ്പൊ അവരുടേത് കൊറച്ച് ടഫാണ് പഠിപ്പിച്ചെടുക്കാന് കൊറച്ച് വാശിക്കാരിയാണ് പഠിച്ചെടുക്ക ക്കാന് ബുക്ക് എടുക്ക്മ്പ കരച്ചില് തൊടങ്ങും
ക്ലാസ്സിന് പോവാനോ
പോവാന് ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ പോന്നി
അങ്ങന വിചാരിച്ച് ഉം ഉം ആ അതന്നെ ഞങ്ങള് എന്റെ വീടിന്റെ എടുത്ത്ണ്ട് ഒരു സ്കൂള് ഇങത്തെ പ്രൈമറി പ്രീ പ്രൈമറി അവിടെന്ന്ണ്ട് ആർത്ത് കരയിണ് രണ്ട് രണ്ടാഴ്ച കര ചിലര്ന്നെ
ഹി ഹി
കുട്ടികള് ഒരു കുട്ടി അങ്ങോട്ട് പോക്ണ് കാണാ ഉമ്മാൻ്റെ കൂടെ പോയി നേരെ തിരിച്ച് വെരുമ്പം ഉമ്മാൻ്റെ കൂട തന്നെ പതിനൊന്നണിക്ക് ഇങ്ങട്ടെന്നെ പോന്നിട്ടുണ്ടാവും ഇമ്മ പതിനൊന്നണി വരെ അവിടെ ഇരിക്ക്യാച്ചിട്ട് കാ രിക്കും കുട്ടിയാടെ ഇരിക്കൂല്ലോ ഉമ്മ ലാസ്റ്റ് കുട്ടിനെട്ടിരിക്കും
ആഹ്
അങ്ങനക്കെ വണ്ടി പറഞ്ഞെക്കലൊക്കാണ് ഞാൻ കണ്ടിട്ടിണ്ട് ആ
ആ ഓക്കെ
എന്നാ ഓക്കെ ഹലോ
ഹലോ
എന്നാ ഓക്കെ
ആഹ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു ആ ശരി